ആഹ്
കേക്കാ പറ്റുന്നുണ്ടോ സുഖാണ് ഓ എന്തെങ്ങളെ സുഖാണ് റഹത്തായിട്ട് പോണു
ആഹാര കഴിച്ചോ
ആഹാരൊക്കെ കഴിച്ചു ഇന്ന് ഞാൻ ഇന്റെ ഉമ്മന്റെ വീട്ടില്ലേക്ക് പോന്ന്ട്ട്ണ്ട്
പോയിട്ടുണ്ടോ
പോയിട്ട്ണ്ട് അവിടെ ചെറിയ ഒരു ഫംഷൻ ഫംഗഷൻ ഉണ്ടായിരുന്നു
എന്താണ് ഫംഷൻ
ചെറിയ പെരുന്നാളിന്റെ ഭാഗമായിട്ട് എല്ലാ ഉമ്മന്റെ അനിയത്തികളും ഏഹ് സഹോദരങ്ങളൊക്കെ ഉണ്ടായപ്പോ ഒര് ചെറിയൊരു സൽ സൽക്കാരം
സൽക്കാരം ഉം എന്തൊക്കെയ അന്ന് പ്രത്യേകിച്ച് എന്തേരും ഉണ്ടോ അങ്ങനെ
ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു ബീഫ് ബിരിയാണി ഉണ്ടായിന്ന് ചിക്കം ബിരിയാണി ഓ ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാറ്ല്ല അഹ് വല്യ ഇഷ്ടമല്ലാർക്കും
ആക്ക് ഇഷ്ടല്ലേ
ഉം അത് അത്ര ഇഷ്ടല്ല ബീഫ് ചിക്കന് ചോറും പിന്നെ മന്തി കബ്സ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കും
ഒക്കെ ഉണ്ടാക്കും പക്ഷേ അത് അത് ഭയങ്കര എസ്പേർട്ട ആയിരിക്കും ഞങ്ങളെക്കാട്ടി പക്ഷെ ഞക്ക് ഞക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കെ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുമ്പോള് എനിക്ക് ഒരു ഇതുണ്ട് ഒരു ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോ ടെൻഷനും പേടിയും ആയിരുന്നു.
ആഹ്
ശരിയാകുമോ ചോറ് പൻലായി പോവോ
ആഹ്. ഇങ്ങള് എന്തൊക്കെ ഉണ്ടാക്കാ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? ബീഫ് ബിരിയാണിം ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കോ?
കൊണ്ട് നാല് വട്ടം ഉണ്ടാക്കി.
ഓഹ്
കുക്കർല്
ഇങ്ങളെങ്ങനേണ് ബീഫ് ബിരിയാണി ണ്ടാക്കാറ്?
ബീഫല്ല ചിക്കനായിരുന്നു ഉണ്ടാക്ക്യേ.
ചിക്കനാല്ലേ. ബീഫ്ണ്ടാക്കുമ്പ എങ്ങനേണ്ടാ ക്കാ. ഇങ്ങള് ഇണ്ടാക്കീറ്റ്ണ്ടോ? ഓഹ്
ഇങ്ങളെങ്ങനാ ഉണ്ടാക്കലൊന്ന് പറയാവോ.
ഉം. ഞങ്ങള് ബീഫ് കുക്കർലിട്ട് ആദ്യം വേവിച്ചും.
നല്ല കഷ്ണാന്ന് വച്ചാൽ നല്ല ഒരുമാതിരി വല്ലിയ കഷ്ണമാക്കണ്ടേ നമ്മള് സാധ നമ്മള് ചിക് ഏഹ് ബീഫ് കറി ഉണ്ടാക്കുന്ന പോലല്ല ചിക്കനല്ലല്ല രിയണ്ടേ നല്ല കഷ്ണമായിട്ടെരിയണ്ടേ. ആഹ് ആഹ് വല്ല്യ പീസായി ട്ടരിയണം മ്
ആഹ് വല് വലിയ പീസ് ഒര
ആഹ് ഒരു പാ നമുക്ക് അറിയാലോ നമുക്കേകദേശം എത്ര ചിക്കന്റെ ഒരു പീസ് പോലെ ചെറിയ ചിക്കൻ പീസ് കൊണ്ടിടത്തില്ലേ ചിക്കന്റെ പീസ് കൊണ്ട് ഇടത്തില്ലേ അതേപോലെ ശകലം ശകലം വെച്ച്
ആഹ് അങ്ങനെ അരിയണം അര്ഞ്ഞ്ട്ട് അരിഞ്ഞിട്ട് അത് കുക്കർല് എടണം
ഉം
ഇങ്ങട്ട് നമ്മളെന്താ ചെയ്യണ്ട്യെ വെച്ചാല് ഏഹ് ഒരു അത് വേഗ്ണ വരെ വിസ്സിലട്പ്പിക്കണം മഞ്ഞപ്പൊടിം ഉപ്പും പൊടിയും ഇടണം അയ്ലേക്ക് ഒര് ഇച്ചിരി വെള്ളം ഒര്ച്ചിരിന്ന് പർഞ്ഞാ ഒരു ക്ലാസിന്റെ ക് കാ
എന്നു ആ സമയം
ആഹ് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് വിസിലടി പ്പിച്ചിട്ട് ഓഫെയ്യണം
ആഹ്
ഇങ്ങട്ട് ആദ്യം ഒരു കടായി ഇട്ക്കണം കടായീല് വെളിച്ചെണ്ണ പാരാ. അല്ലെങ്കി ഓയ് ഓയൽ സൺഫ്ലവർ ഓയിൽ ആണേല് ആണെങ്കി നല്ല ടേസ്റ്റ് ണ്ടാവും ആഹ് സൺഫ്ലവർ ഓയില് നല്ലോം ചൂടായിട്ട് ഉള്ളി ഇടുക ഉള്ളി ടണം നല്ലോം ചൂടായിട്ട് ഉള്ളിട ഇഞ്ചി വെൾത്തുള്ളി പേസ്റ്റ് ഇടണം
ആഹ്
ഇങ്ങട്ട് പിന്നെ ഉം മുളകും മഞ്ഞപ്പൊടിം ഏഹ് കുരുമൊളകും പൊടി, പച്ചമൊളക്, വെളുത്തുള്ളി ഒക്കെ ചേരുവകൾ ചേർക്കണം.
ഉം
ഇന്നട്ട് നല്ലോണ്ണം പച്ചമണം പോവാനും മാണ്ടി നല്ലോണം എളക്കണം നല്ലോണം പ്രാ ഇതാക്കാ എളക്കണം അങ്ങനൊക്കെയാണ് അപ്പോൾ ഞമ്മുക്ക് നല്ലോയ്എളക്കിയതിന് ശേഷം കാരി വീയാതെ ശ്രദ്ധിക്കണം ന്നിട്ടൈ അതിലേക്ക് കൊറച്ച് തക്കാളി ഒരു ഒരു കിലോൻക്കാണെങ്കി നാല് തക്കാളി വീതം ഇടണം
ആഹ്
ആഹ് എന്നിട്ട് തക്കാളി ഇട്ടിട്ട് തക് തക്കാളീടണാ തക്കാളി നല്ലോട്ട് വയ്റ്റീട്ട് തക്കാളി നല്ലോ വയ് ക്കണം. അതിലേക്ക് ന്ന്ട്ട് ഞമ്മള് വേവിച്ച് വച്ച ബീഫ് ഫ്കൊറ്റണം ബീഫ് കൊറ്റിയിട്അ
ആഹ്
ആഹ് പൊറ്റീട്ട് ആഹ് നല്ലോണ്ണം ആഹ് മിക്സ് ചെയ്യാ
ആഹ്
ന്നിട്ട് ഞമ്മള് ബീഫ് ബിര്യം ബീഫ് ബീഫ് ഉം ബിരിയാണി മസാല ഇടണം
ആഹ് ബിരിയാണി മസാല ഇട്ണം
ബിരിയാണി മസാല ഇട്ടിട്ട് അയ്അതിലേക്ക് കരി കറിവേപ്പില്ലയാ ഏഹ് മല്ലിച്ചെപ്പില
ആഹ് ആഹ്
ആക്കെ ഇട്ടതിന് ശേഷം ഒരു വാഴേൻ്റെല വക്കണം അല്ലെങ്കില് ഒരു. നെയൈസായ തുണി വെച്ചാൽ മതി ആ ചോറ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്.
ഓഓ അതിന് മണ്ടയ്ക്ക് വെക്കാൻ ആ.
ആഹ മണ്ടക്ക് വെക്കാന ആഹ. എന്നിട്ട് അങ്ങനെ വെച്ചിട്ട് അതിന്റെനെറുവിലേക്ക് ചാർ റൈസ് വേവിക്കണം.
റൈസ് നമ്മൾ വേവിക്കാനുള്ളത് ഇടണം.
ആഹ റൈസ് അടുപ്പത്ത് കുടുക്ക വെച്ചിട്ട്. തിളച്ചിട്ട് അയിരി ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും ഉപ്പ് കൊറച്ചിട്ടാണ്ട്. ഒരു രണ്ടു തള തളച്ച ഏകദേശം. അരികളൊക്കെ വേകും ഉള്ളരി വേകുമ്പോ നമ്മള് ഊറ്റിടണം.
ഉം.
ആ ഇതിലേക്ക് ഓരോ ഓരോ ട്രിപ്പ ആായിട്ട്. അതിലേക്ക് ഉള്ളി പൊരിച്ചത് ഉള്ളി പൊരിച്ചത്ടണം.
ആഹ.
പിന്നെ ബിരിയാണി മസാല പൊടി ഇടണം.
ആ.
ന്നട്ട് റയർ റയർ ആായിട്ട് ഒരു ലെയറ്. ഉള്ളി പൊരിച്ചതും മസാലപ്പൊടി ഇടാ പിന്നെ കുറച്ച് ചോറ് ഇടാ. പിന്നെ ഉള്ളി പൊരിച്ചതും മസാലപ്പൊടി ഇട് പിന്നെയും ലേറായിട്ട് ഉള്ളി പൊരിച്ചത്. മസാലപ്പൊടി പിന്നെ നോറൂള് ചോറ് മാത്രം ഇടാ. ഇങ്ങിട്ട് ഒരു ഒരു നല്ല ക കട്ടിയുള്ള ഒരു പാത്രത്തിന് കൊണ്ട് അത് മൂടിയതിനന് ശേഷം നമ്മൾ വെച്ച കഞ്ഞി വെള്ളം ഉണ്ടാവൂലേ.
ആഹ.
റൈസ് ഊറ്റി വച്ച വെള്ളം അതിന്റെ നൊറു വെച്ചാണ്ട് കന. കുട്ടന് വെക്കുക അല്ലെങ്കിൽ കുഞ്ഞമ്മി കുട്ടിയോ വലിയ കുഞ്ഞമ്മിയോ കാനല്ലത് എന്തെങ്കിലും വെക്കണം.
ആ
ങ്ങട്ട് നല്ലോണം മ് ഓലകൊടി ഇ എട്ത്താണ്ട് ഓലല്ലേ തെങ്ങിന്റെ ഓല
മ്
അത് എട്‌ത്തിട്ട് നല്ലോ ഗ്യാസമാ കാട്ടി കത്തിച്ചിട്ട് അയിത്ത കണലൊക്കെ നീ ക്ക്യാണ്ട് ഒന്ന് പാളിപ്പിക്കണം.
ആ.
അ നല്ലോ തീജ്ജ് കത്തിച്ച് കാളിപ്പിച്ചിട്ട് കനലിൽ കൊറച്ചേരം ദമ്മിൽ ഇട്ടാൽ മതി.
ആ.
ന്നാൽ നമ്മക്ക്. ന്നാൽ നല്ല രസല്ല ബിരിയാണി ബീഫ് ബിരിയാണി ഫ്രൈ നമുക്ക് ഉഷാറായിട്ട് കഴിക്കാം.
ആ.
അങ്ങനെയാണ് ഞങ്ങളെ നാട്ടില് ബീഫ് ബിരിയാണി ണ്ടാക്കാറ്ള്ളത്. പ്രത്യേകിച്ച് ങ്ങളെ നാട്ടിൽ എന്തൊക്കെയാ ഫുഡ് ണ്ടാക്കാറ്.
ഇപ്പൊ എല്ലാവരുഏ എന്തോ ഇവിടെയാണെങ്കി എന്താ പറയാ. പുറത്തു പോയി മന്തി കഴിക്കിയാണ് പ പതിവ് ഇപ്പൊ എല്ലാവർ ക്കും മന്തി മതി കുഴിമന്തി എമ്മനി അങ്ങനെയ്ള്ള മന്തികൾ ഉണ്ടല്ലോ. പിന്നെ അതിന്റെ ചിക്കൻ വേറെ. വെ ചിക്കന്റെ വേറെ വേറെ ഒത്തിരി മോഡൽ ചിക്കൻ ആയല്ലേ ഇപ്പം. പണ്ട് നമ്മള് ചിക്കൻ കറീന്ന് പറയ്ന്ന പോല്ലല്ലോ ഇപ്പം ചിക്കന്റെ വെറൈറ്റി. ഫുഡ് ആണല്ലോ നമ്മൾ കടയിൽ പോയി കഴിക്ക്ന്നത് എല്ലാവർക്കും അത് മതി. അതെന്തെല്ലാം പേരുകള ജമ ചിക്കന് ഏ.
മന്തി വീട്ട് വെക്കാറുണ്ടോ.
മന്തി വീട്ടിൽ വെക്കാ ഞങ്ങൾക്ക് അറിയാത്തോണ്ട് ഞങ്ങൾ വെക്കാറില്ല പക്ഷെ ഞങ്ങൾ പുറത്ത് പോയി കഴിക്ക്ന്നത് മൊത്തം ഞങ്ങൾ മന്തിയായിരിക്കും മന്തി മാത്രം മതി പിള്ളേർക്ക് മന്തി മാത്രം മതി അതോണ്ട് മന്തി മാത്രേ കഴിക്കത്തുള്ളു
മ് അയ്ക്കെന്തോ ബ്രോസ്റ്റോ അൽഫാമോ ചിക്കൻ കൊണ്ടാട്ടോ എന്തൊക്കെ കഴിക്കാറ്ള്ളത്
അത് പ്പൊ ഒന്നനെ പോകു പെരിരി എന്താ ചിക്കൻ പെരിപിരി എതോ അങ്ങനെന്തോ പിന്നെ നോർമൽ ചിക്കൻ പിന്നെ വേറെ അ സ്ഥിരം ഞങ്ങൾ പെരിപെരിയ വാങ്ങിക്ക്ന്നെ
ആ അതിനോടാണോ കൂടുതല് ഇഷ്ടം
എല്ലാർക്കും അതാ ഇഷ്ടം
ആ
മ്
ആ ങ്ങൾ അവട്‌ക്ക് പോകുമ്പോ ഏ ആരൊ ക്കെ ണ്ടാറ് ഇങ്ങളും മോനും ഇങ്ങളും തന്നെ പോവാറുള്ളു വീട്ടിൽത്തോല് പോവാറ്ണ്ടോ
വേറൊരു ഫ്രണ്ട്ണ്ട് ഞങ്ങടെ കൂടെ അവളവിടെ ഫാമിലി ഉണ്ട് ആ അവിടെ ഫാമിലി ഉണ്ട് പോവാൻ
ഹസ്ബൻ ഹസ്ബന്റിൻന്റെ ഫ്രണ്ട് ആണോ ഹസ്ബന്റിന്റെ ഫ്ര അത് ഹസ്ബന്റിന്റെ ഫ്രണ്ട് ആണോ
ഞങ്ങള് രണ്ടു പേര്ടെ കൂടെ ഫ്രണ്ട കടുത്ത ചങ്ക അപ്പൊ ഞങ്ങള് ഒരുമിച്ചേ പോവ ത്തുള്ളൂ ഇന്നലെ ഞങ്ങ കറങ്ങാൻ പോയി രാത്രിയില പോയെ പത്തുമണി അതാ ഇന്നലെ ഏപത്തുമണിക്കാ പോയെ
അതാണ് ഞാൻ മെസ്സേ
പത്തുമണിക്ക് പോയിട്ട് ഞങ്ങൾ വന്നത് പന്ത്രണ്ട് മണി കഴിഞ് ഒരു മണി ആകാറായി
എവിടക്കെ ന്നട്ട് ട്രിപ്പ് പോയി
ചുമ്മാ ഇങ്ങനെ നൈറ്റ് ഡ്രൈവ്ന്ന് പറയുന്ന പോലെ ഇങ്ങനെ അങ്ങ് പോവും പാട്ടും വെച്ച് വേറെ ഒരു രീതിൽ അങ്ങ് പോകും ഒന്ന് കഴിച്ചില്ലെങ്കിൽ ലും കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ അങ്ങ് പോകും പറന്ന്
ആഹ്
അത് വേറെ രീതാ വൈബ രാത്രിയിലെ മഴയും പാട്ടും
ആഹ്
അതൊരു വേറൊരു വൈബ രാത്രിയിലെ മഴ
ആ പോക്ക് എങ്ങനെ ഇണ്ടായിനു നല്ല രസ ഇണ്ടായിനോ
പിന്നെപാട്ട് പ ഞാൻ ഇന്നലെ വണ്ടി കേടായിന്ന് പറല്ലേ പാട്ട് കേട്ടാ കേൾക്കാൻ പറ്റുംന്ന് പറഞ്ഞില്ലേ
ആഹ് അതൊക്കെ ശരിയാക്കിയോ?
അത് ശെരിയാക്കി കൊണ്ട വന്നന്ന് പറഞ്ഞാ ഇതിനാ പോരേരാത്രി പോക്മ്പൊ പാട്ട് കേൾക്കണം പാട്ട് കേട്ടില്ലക്ക് ഒ ർക്കം വരത്തില്ല നല്ല ഭമ്മി പാട്ട് വേണം
അതോണ്ട് നിങ്ങൾക്ക് സൂപ്പർ പാട്ടൊക്കെ കേട്ട് പോവാറോ
അല്ലെങ്കി എന്നും കേട്ട് കേട്ട് മുഴഞ്ഞായിരിക്കുമ്പോ ഞങ്ങൾ പിന്നെ അല്ലാതെ ട്വന്റി ഇതോ ഇതുണ്ടല്ലോ വേറൊരു സാധനംണ്ട് ട്വന്റി ഫോറോ എഫ് എം ഉണ്ട് ഒരു എഫ് എം ഉണ്ടല്ലോ അതിൽന്ന് പാട്ട കേൾക്കും പാട്ടാണ്ഏ എല്ലാർക്കും ഇഷ്ട്ടം
ആഹ് ഏ മാപ്പിള പാട്ടാണോ, ആൽബം പാട്ടാണോ, സിനിമ പാട്ടാണോ ഏറ്റവും ഇഷ്ടം
ഹലോ
മാപ്പള പാട്ടോ സിനിമാ പാട്ടോക്കെ അതെ ഏത് പാട്ട് ങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം
സിനിമ പാട്ട് അടിച്ചു പൊളി പാട്ട്
ഓ തമിഴ് കന്നഡ അങ്ങനത്തെ പാട്ടൊ
അത് വെറയ്റ്റി പടിപ്പാട്ട് ഇപ്പഴത്തെ മോഡൽ പാട്ടൊക്കെ ഞങ്ങള് കേക്ക്‌ന്നേ.
ന്നാ ഇങ്ങളൊര് പാട്ട് പാടി തരുവോ?
ആഹ് എന്താ കേട്ടില്ല.
ഇന്നാ ഇങ്ങളൊരു പാട്ട് പാടി തരുവോ ഇനിക്കൊന്ന് കേൾക്കാനേനു.
പാടാ പാട്ട് ആസ്വദിക്ക്
ഇങ്ങള് പാട്ട് പാടിത്തരീ ഇന്നാ ഇൻക്ക് കേക്കാലോ.
അതാ പറഞ്ഞത് ഞാൻ പാട്ട് ആസ്വദിക്കാൻ മാത്രമേ ചെയ്യത്തൊള്ള്
ങ്ങള് പാടാണേ എനിക്കൊന്ന് കേക്കേനു. ഇങ്ങളെപാട്ടിനെ പറ്റി പറഞ്ഞപ്പം ഒരാആഗ്രഹം ഇണ്ടായിനു.
ഴാ എടാ പാട്ട് കേക്ക്‌ന്നതിന് പാട്ട് പാടാൻ അറിയില്ലേലും ആസ്വദിക്കാൻക്കെ പറ്റ്ന്ന്ണ്ടല്ലോ അതില്ലേ ഏറ്റവും വല്യകഴിവ് എന്നാ ശെരി ഓക്കേ.
ഓക്കെ ഓക്കെ.